ക്ക്‌ണ്ടോ?
ഓഹ്. ആഹ് കേക്ക്ന്ന്ണ്ട്. എന്താ ഛേയ്യ്ണെ. കേക്ക്ണ്ടോ ചോയ്ക്ക്ണ് മാത്രം കേക്ക്ണ്ടല്ലോ? ഹലോ ആഹ് സംസാരിക്യൂ. കേക്ക്ണില്യേ. ഹലോ ഹലോ പ്പ കേക്ക്ന്ന്ണ്ടോ? ആഹ് പ്പ കേക്ക്ന്ന്ണ്ട്.
ന്താ
എന്താ ചിയ്യ്ണേ. ഉം
ഒന്നൂല്ല. ഞ്ഞ് ഉച്ചക്കത്തെ ഭ ഉം ആഹ് ഉച്ചക്കത്തെ ഭക്ഷണത്തിന്ങ്ങനെ ആഹ് നോക്യോണ്ടിരിക്കാണ്.
അതെ
ഉം ഇന്നൊരു കല്യാണ ണ്ട്. അപ്പൊ യേ ക്യു ആണോ. ആഹ് ആഹ് ആഹ്. ഏഹ്. പ്പത്തെ ക ല്യാ ണ്ടോ. ആഹ് നേര്ത്തെ പോവാ മതിയാവുല്ലേ.
ആഹ്. നേര്ത്തെ പോണെയ്. പെണ്ണിന്റെ കല്യാണാണ്. ആഹ്. പെണ്ണിന്റെ കല്യാണാണയ്
എങ്ങനെ അവ്ട്ത്തെ ആഹ് അഹ് ആഹ് അവ്ട്ത്തെ കല്യാണെക്കെ ങ്ങനെ ഉഷാറാണോ? ന്താണ്.
ആഹ് വടെ ഹ് മറ്റേ ഞങ്ങക്ക് പറയ്മ്പോ ചെക്കന്റെ വീട്ടാര് രാവിലെ നേർത്തെ വരും. അഹ് റെഡ്യാക്ക. അങ്ങനെക്കെണ്. പക്ഷെ പ്പ ല്ലാവരും രാ വിലങ്ങനെ വരാറില്യ. പണ്ടത്തെ കാലത്തൊക്കെല്ലങ്ങനെ രാവിലെ വന്ന്ട്ടക്കെ പോറപ്പെടീപ്പിച്ചേർന്നത് പ്പ വടെ അങ്ങനെന്നെ ത്രേ പോർപ്പെടീപ്പിക്കാൻ വേണ്ടി ട്ട് പെണ്ണിന്റെ വീട്ടാരന്നെ വേര. കൊർച്ച് ഹ് അതായത് ഹ് എഹെ അത്രങ്ങട്ട് ആക്റ്റീവല്ലാത്ത കുട്ടി ന്നെക്കെ പറില്യേ. അങ്ങനെള്ളൊരു കുട്ടിയാണെ. അപ്പൊ അവര് വീട്ടിന്ന് വന്ന്ട്ട് ബാക്കപ്പ് ചീത് കൊട്ക്കാ ചിയ്യ്ണത്. പ്പ അട്ത്ത്ക്കി വേറൊരു കല്യാണണ്ടാർന്നു. കല്യാൺല്ല എൻ ഗേജ്മെന്റ്ണ്ടാർന്നെ. അതിന്ന്ന് പറിയ്മ്പോ എൻഗേജ്മെന്റിന് എൻഗേജ്മെന്റായിട്ട് പോലും അവര് തലേ ദൂസം ഡ്രസ്സോക്കെ കൊ ണ്ട് വന്ന് കൊട്ത്ത്. പിന്നെ റെന്റിനാണ് ഡ്രസ്സ്ണ്ടാർന്നത്. ബ്യൂട്ടീഷ്നൊക്കെ അവരന്നെ വെക്ക്യ. ന്ന്ട്ട് രാവിലെ റെഡ്യായിട്ട് ങ്ങനെ നിക്കണ്ടാർന്നത്.
ആഹ് ആഹ് ആഹ് പ്പ എൻഗേജ്മെന്റ് ക്കെ വെല്യ കല്യാണം പോലെ ന്നായീന് ലെ
കല്യാണം പോലെ ണ്ടാർന്ന്. പഷേ ന്നത്തേന്ന് പറിമ്പോ അവരവടെ വന്ന്ട്ട് റെഡിയാക്കെക്കാത്രേ അപ്പൊ ഇപ്പ അവ്ട്ന്ന് വിളിച്ച്ണ്ടർന്നെ ആ അപ്പ ചേച്ചി അപ്പൊ ഇങ്ങനെ ചെക്കന്റെ വീട്ടുകർ വന്ന് റെഡി ആക്കണള്ളൂ വേ വായോന്നൊക്കെ പർഞ്ഞ്ട്ട് വിളിച്ച്ണ്ടാവെ ആ പിന്നെ താലി കെ ട്ടേക്കെ അമ്പൽത്തിലെക്കെ ഇണ്ടാവ ഇപ്പൊ പ ആഹ് ആഹ് പിന്നെ റിസപ്ഷനാണ് റിസ പ്പ്ഷം ഓഡിറ്റോറിയത്തില് വെച്ച്ട്ട് വീട്ട്ല് സൗകര്യല്ലാത്തോണ്ടേ ആ പ്പ പിന്നെ എല്ലാവരും ഓഡി
ഓഡിറ്റോറിത്ത്ന്നാണ് കാരണം വീടൊക്കെ വൃത്തിയാക വൃത്തികെടാത്തെ ആകാതിരിക്കാനക്കെ വേണ്ടി എല്ലാരും ഓഡിറ്റോറിയത്തിന്റെ വെച്ച് പിന്നെ സൗകര്യം
അതെ ആ സൗകര്യാണ്ച്ച ഇപ്പൊ ഇപ്പത്തെ ന്നൊക്കെ പറയ്മ്പോ എല്ലാവരും ഇപ്പൊ കൂട്ട്കുടുംബൊക്കെ മാറീട്ട് എല്ലാവരും പ പല പല സ്ഥലങ്ങള് വാങ്ങി വെക്ക്യല്ലേ ഇപ്പൊ വെക്ക്യമ്പഴും ഇപ്പൊരു അഞ്ച് സെന്റില് സ്ഥലം വാങ്ങാണെങ്കിലും അവടെ അതിനൊത്തോ രു വീട് വെക്ക്യ ചെയ്യാ
ഉം ഉം ഉഉം ഓ ആ അതങ്ങനെ ഇപ്പൊ മുറ്റം കുറവാണല്ലോ പണ്ടത്തെ മതിരില്ല ആഹ് ആഹ്
അപ്പൊ സ്ഥല സൗകര്യത്തിന്റെ ഒരിത് കാരണാണ് ഓഡിറ്റോറിയത്തേക്ക് മാറ്റേണ്ടാവുക അല്ല അതന്നെ നല്ലത് അതാവുമ്പോ പിന്നെ നമ്മൾ ആ ഒരു എമൗണ്ട് ആണ് കൊടുത്താല് ആഹ നമ്മളതൊന്നും അറയണ്ട ആവശ്യില്ല വീട്ടിലാങ്ങുമ്പോ നമ്മള് വെപ്പിന്റെ കാര്യങ്ങള് അതുപോലെ പന്തലിടണം പിന്നെന്ത് മഴയൊക്കെ പെയ്യാണ് റിസ്ക് എടുക്കണം നമ്മളിപ്പോ ഈ ഉത്തരവാദിത്തപ്പെട്ടവരന്നെ അതൊക്കെ ഒക്കെ നോക്കേണ്ടിരുംഈ മഴ പെയ്യുകയാണെങ്കില വെള്ളൊക്കെതകുകണെിലക്കെ നമ്മക്ക് അതിന്റെറെ റിസ്ക് തന്നെയാണ്
ഉം വീട്ടാരുംങ്ങോട്ട് തളരും ഉം ഉ ഉ ഉ പക്ഷെ രസം വീട്ടന്ന് തന്നെ ആഹ് വീട്ടിൽന്നാണ് സംഭവം രസള്ളത് മറ്റ ഓഡിറ്റോറിയത്തിൽ നമ്മള് തൊക്കെ കഴിഞ്ഞാ അതൊ പോരും ഭക്ഷണം കഴിച്ചച്ച് അങ്ങോട്ട് പോരും
ആഹ ആഹ പണ്ട് കാലത്ത് അങ്ങനെയല്ലല്ലോ അല്ലേ തലേ ദിവസം വരും എന്നിട്ട് എന്താ വെളുത്തുള്ളി ഇഞ്ചി
ആഹ ആ ആ രസംന്ന ആഹ് വത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുവായിരുന്നു ഇപ്പ അതൊന്നുംഇല്ലല്ലോ ഉ
അതെ ഞാൻ വലുതായതിനന് ശേഷം ഞാൻ അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല കാരണം എൻന്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഫുൾ അതാറന്നു കസേരൊക്കെ അതായത് പന്തൽ പണിക്ക് തന്നെ രണ്ടു ദിവസം മുന്ന ഇങ്ങനെ അപ്പ നമ്മുടെ റിലേറ്റീവ്സിന്റെ ആണെങ്കിൽ ഇങ്ങെ കൊണ്ടുവന്ന് വ അപ്പൊ നമ്മള തന്നെ കസേരൊക്കെ എടുത്ത് കളിക്ക പി
ഇതല്ല നമ്മളെ ഒരു കല്യാണത്തിന്റെ മുന്നോടി തോന്നൂല കല്യാണം വിടാൻ തോന്ന ഇല്ല
ശരികും അല്ലെ ഇപ്പ നമ്മള് തല ദിവസം അവിടെ പോവുവാണെങ്കിൽ ആ ഒരു ഫീൽ കിട്ടില്ല അവിടെ വീട്ടിൽ പന്തല്ലോന്നും ഇല്ലോ പിന്നെ നമുക്കത് അറിയില്ല പിന്നെ എല്ലാവുംങ്ങന വരുന്ന പോണ അത്ര തന്നെ
യാത്രന്നല്ലോ മറ്റേത് ഒരുക്കാപോ ആവേശമാണ് ഏ
ആഹ് ഇവിടെന്നെർന്ന് വെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിർന്നുന്നത് ആ പക്ഷെ മഴക്കാലല്ല ഇണ്ടായിർന്ന്
ഉം ഉം
അതെ മഴക്കാലത്തല്ലേ ഉണ്ടായിർന്നന്ന് മാത്രം മഴക്കാലത്ത ആവുമ്പോ നല്ല ബുദ്ധിമുട്ടല്ലേ വേനൽക്കാലത്ത തന്നെ ആറന്നാത് കാരണം പിന്നെ വലിയ സീന ഇല്ലാണ്ട് പോയി പക്ഷെ ഒന്നുണ്ട് ആ ആകെ തിക്കും തിരക്കും ഇതൊക്കെയ ഓഡിറ്റോറിയത്തില ആകുമ്പോ അത്രയും സൗകര്യം ഉണ്ടല്ലോ ആ അതെ പിന്നെ പോവാൻ നേരത്തെ ത്ത് ഇങ്ങനെ വഴി കിട്ടാണ്ട് ഭയങ്കര തിക്കും തെർക്ക് അത അത്രയും ആൾക്കാാര് വന്നു ആഹ ആ അതെ നമ്മളിവിടെ ഫോട്ടോ അഡിക്ടായിരിക്കുമ്പോ ഈ സൈഡിൽ ഇങ്ങനെ ഫുഡ് രിക്ക അതിന്റെ തിരക്കും കാര്യങ്ങളും പിന്നെ അങ്ങനെയൊക്കെ അല്ലെ രസമാണ് ഇന്ന നമുക്ക് കാണുമ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നും കാര്യ ഇങ്ങനെ തിരക്കാകുമ്പോഴേ
ആഹ ബുദ്ധിമുട്ട് തോന്നും ഉ
ആഹ് അങ്ങനെ അത് ഞങ്ങളുടെൊക്കെ കൊറച്ചു കാലം മുന്നേണിട്ടോ ഇപ്പത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ആണെങ്കില് ഓഡിറ്റോറിയത്തി വെച്ചിട്ടേനെ നടത്തള്ളൂ ഇവിടെ അത്രക്ക അങ്ങന സ്ഥലൊന്നും ഇല്ല പിന്നെ അപ്പറത് പാടെ ക്കേണ് പിന്നെ പാടത്തെ ആ അവരോടൊക്കെ ചോയിച്ചി് ആഹ് ഇപ്പ പിന്നെ കല്യാണങ്ങളൊക്കെ കെ രാവിലെ താലികെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ എ റിസെപ്ഷൻ ആയിട്ട് അങ്ങനെരു ഫംഗഷൻ ആണല്ലോ ആ ഇല്ല ഇല്ല നാല് ടു ഏഴ് അങ്ങനെയൊക്കെല്ല റിസപ്ഷനും കാര്യങ്ങളൊക്കെ വെക്കും ആഹ കേൾക്കുന്നുണ്ട് കേൾക്കുന്നില്ലയേ ഹലോ
ഇങ്ങനെ മു ആ ഹ് കേൾക്കണ്ട് ഇപ്പൊ കേൾക്കണ്ട്
ആഹ് അല്ല ന്നാല്മണി റ്റു ഏഴ് മണി അങ്ങനെയൊക്കെല്ല റിസെപ്ഷനും കാര്
ഇ ചെക്കന്റെ വീടൊന്നും കാണൂലല്ല അറിയ ആഹ് ആഹ് ആഹ്.
ആഹ് അതെ പിന്നെ അത്രിം അത്രിം ബന്ധുക്കളൊക്കെ ഏണെങ്കില് ചെക്കൻന്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് അടുത്തൊക്കെ വീട്ച്ച ഓഡിറ്റൊറിയത്തിന്റെ അടുത്തൊക്കെ വീട്ച്ചെങ്കി അങ്ങനെ പോവാറുണ്ട് ഞങ്ങൾപ്പോ അടുത്ത അങ്ങനെ ഒരു കല്യാണത്തിന് പോയി. പോവാൻ പറ്റുന്ന റിലേറ്റീവ്സ് ഒക്കെ ഒരു ക്രൂയിസറിൽ കേറി. ആഹ് ക്രൂയിസറിൽ കേറിട്ട് ചെക്കന്റെ വീട് ട്ട്ക്കാണോ പർഞ്ഞ്ട്ട് അങ്ങെനെപോയി ബസ്സിലുള്ളൊരോക്ക ന്നേരേ ഓഡിറ്റോറിയത്തേക്ക് അങ്ങനെ ബസ്സ് പോവാ ത്തോരു ഏരിയാണ് അവരെ പഷെ ചെന്നപ്പോ ചെക്കന്റെ വീടൊന്നും ക്കൊഴപ്പല്ലട്ടോ ന്നല്ല സൗകര്യം ക്കള്ള വീടെന്നെയാണ് സ്ഥലല്ല്യാ അതായത് കല്യാണം ന്നടത്തൻ ഒരു സ്ഥലമല്ലന്നൊള്ളു പഷെ ഞാൻപർഞ്ഞില്ലേ ഒരു സ്ഥലത്ത് ഒരു സ്ഥലണ്ടെചെങ്കി അതില് മൊത് ത്തം വീടായിട്ടായിരിക്ക്ണത് സൗകര്യങ്ങൾ ഉള്ളിൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പിന്നെ അങ്ങനെന്നെയാണ്.
പോർത് ഔ മുറ്റം കൊറവായിട്ടാണ് സംഭവം
ആഹ് അടിച്ചു വരണ്ട ആവശ്യ ഇല്ല്യാ പണികൾക്കും കൊറവാണ് അതെ പണ്ട്ന്ന് പറയുമ്പോ വെല്ല്യെ മുറ്റോം ന്നാലുമണിക്ക് അഞ്ചുമണിക്കൊക്കെണീട്ടിട്ടാ അടി ച്ച് വാരിട്ടൊക്കെ വേണ്ടെ അടുക്കളക്കൊക്കെ കെറ പണ്ടത്തെ ഒരു സിസ്റ്റ ഒക്കെ അങ്ങനെണല്ലോ. ആഹ് ഇപ്പത്തെ കുട്ട്യാള് മടി ആണ് ചെയ്യൂല്ല ആഹ് അങ്ങനെയൊക്കെ
ക്ക്യാണ് ആഹ്
അല്ല ന്നല്ലതാണ് അങ്ങനെ
ഇപ്പ അയിനൊന്നും ന്നേരല്ലലോ ഉം ആഹ് എല്ലാരും പഠിക്കാൻ പോവല്ലേ. ഉം
ആഹ് ആദ്യക്കെ ഇങ്ങെനെ കല്യാണം കഴിഞ്ഞ് കയ്ഞ്ഞാ പഠിപ്പിക്കന്നൊക്കെ പറയും പഷെ പഠിപ് പ്പിക്കൊന്നുല്ല്യ ഇപ്പന്ന് ഇപ്പൊ ഇപ്പ കൊർച്ചായിട്ട് ഇങ്ങനെ പഠിപ്പിക്കാന്ന് പർഞ്ഞിട്ട് പഠിപ്പിക്ക്ണ കൊർച്ച് ആളുകള് ഇണ്ട് ട്ടോ കാരണം കുട്ടികള് അത്രിം ആഹ് കുട്ടികള് നിക്കില്ല്യ അവര് നല്ല വാശി പിട് ക്ക്യും ആഹ് വിദ്യാഭ്യാസം വേണംന്ന്ള്ളൊരു ഇത് കാരണേയ് എല്ലാവരും ഇപ്പൊ സ്വയം ഒരു തൊഴില് അതെ ശെരിക്കും. ആഹ് അതെ ആഹ് പഠിപ്പിക്ക്യും പർഞ്ഞിട്ട് പാവം പെൺകുട്ട് ട്ട്യോളെനെക്കാണ്ട് കല്യാണം കയ്ച്ച് വിടും അവര്ന്നെ എന്തിനും ഒന്നിനും പർഞ്ഞെയ് ക്ക്‌യുല്ല്യ വീട്ട്ന്ന് പൊറത്ത്ക്കെന്നെ എറക്കൂല്ല്യ അങ്ങൻത്തൊരു സാഹചര്യങ്ങളൊക്കെ ആർന്നു. പ്പ അതൊക്കെ ന്നല്ലോണം മാറിട്ട്ണ്ട്ട്ടോ അതൊക്കെ നല്ലൊരു കാര്യണ്.
ഇപ്പ എല്ലാ കാര്യം അവര്ടെ ഇഷ്ടത്തിനനുസരിച്ചായിണ് ഉം
അല്ലത് പെൺകുട്ട്യോളൊരു ധൈര്യത്തിന്റിം പിന്നെ ആഹ്. പ്പൊ വീട്ട്കാര്ണെങ്കിലും അവര്ടെ വീട്ട്ത്തെ പെൺകുട്ട് ട്ടിളാണെങ്കിലും വേറൊരു വീട്ടില് ചെന്ന് കഴിഞ്ഞാ ബുദ്ധിമുട്ടെരും ന്ന് വിചരിച്ചിട്ടൊക്കെയാണ് ഓരോര്ത്തര് ചെയ്യ്ണ്ടാവ. ഇപ്പ ന്നമ്മളങ്ങനെയാണ് ന്നമ്മടെ മക്കളെനെ വളർത്തുമ്പോ ന്നമ്മള് വേറൊരു വീട്ട് പോവുമ്പോ അവര് അവരെ എങ്ങനെ പഠിപ്പിക്കണം അവർക്ക്ള്ള സ്വാതന്ത്രം കൊടുക്കണംന്നല്ലെ നമ്മൾടെ മനസ് ല്ണ്ടാവ അതെപോലെ ന്നമ്മടെ വീട്ട്ക്കൊരു കേ ഒരു കുട്ടി കേറി വെരാണെങ്കിലും ന്നമ്മൾ അങ്ങൻനെല്ലെ ചിന്തിക്കാ അതെ. ഇപ്പഴും ചിന്തിക്കാത്ത അങ്ങൻത്തെ ആള്കളൊക്കെ ഇണ്ട്.
ഇണ്ട് ഞാഹ് ഇണ്ട് ഇണ്ട് ഇണ്ട്ണ്ട് ഇപ്പഴും ന്നേരം വെൾക്കാത്താ കൊറേ ആൾക്കാര്ണ്ട് ഞമ്മക്ക് അനുഭവത്തിലെന്നെ എത്രോ ഞമ്മള് മുന്ന് കാണ് ണതാണല്ലോ.
പെൺകുട്ട്യോളെന്നെ അഹ് കിട്ടാത്തോൺണ്ടാണ്. അവടെ പിന്നെ പറഞ്ഞ അവ്ടെ തർക്കായി അതെ പ്പെ അല്ല ഇപ്പൊ ഒപ്പംന്ന്ക്കുട്ടോ ചെലരൊക്കെ പക്ഷെ അത്രിം ന്നിക്കാത്തോരായ്ട്ടേയ്. പെൺകുട്ട്യാള് അങ്ങനെ ഏഹ് ഒത്ത് പോവൊന്നുല്ല്യ അവര് അവര്ടെ കാര്യം ന്നോക്കിയിട്ട് പോരും.
ഉം ഉം ഉം ഇപ്പൊ ഇന്ന്പ്പോ പ്പ്ത് പുതിയ പെൺകുട്ട്യാളെ കിട്ടാനില്ലല്ലോ ഇ പ്പൊ ചെക്കന്മാര് എല്ലാര്നും ഉം
എന്താ പറയ വാശി പിടിക്ക്യ അങ്ങനെള്ളതല്ല ഒരു ബഹുമാനം കൊട്ക്ക അത്രന്നെ ബഹുമാനത്തിന് അ ത്ര അവര് വല്ലാണ്ടെ വാശി പിടിക്കാണെങ്കി പെൺകുട്ട്യേള് ബഹുമാനം കൊടുക്കില്ല്യ അല്ല അതൊരു കണക്കിന് നല്ലതാണ് നമ്മള് ഒരാൾടെ ചൊൽപ്പടിക്ക് നിക്കണ്ട ആവശ്യൊന്നും ഇല്ല്യാ
ഇല്ല ഇല്ല
ഉം കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവര് അവര്ടെ അടിമയേണ്ന്ന്ള്ളൊരു ഇതല്ലല്ലോ.
ഊ അല്ല ഉം പക്ഷെ തീരേ നോക്കാത്ത കുട്ട്യേളും ഇണ്ട് ട്ടോ. ഇണ്ട് ഉം പിന്നെ ഭർത്താക്കന്റെ അസ് ഉം ഉപ്പാരിം ഉമ്മാരെക്കെ നോക്കാത്ത ആൾ ക്കാരും ഉണ്ട് സ്വന്തം കാര്യം മാത്രം നോക്ക്‌ന്ന ആൾക്കാരും അങ്ങനെയും ഇണ്ട്.
ആഹ് അത്രക്ക്‌ അങ്ങട് ആവും ചെയ്യര്ത്. കാരണം നമ്മളൊരു വിവാഹം കഴിച്ച്ണ്ട്ച്ച് ച്ചെങ്ങെ ആൾടെ കാര്യം പ്പൊ കുടുംബക്കാരെ എല്ലാവര്ടെ കാര്യം നോക്കണംന്നില്ല നമ്മളെ ഭർത്താവിന്റെ ഒര് ഇതിനാണ് നമ്മള് അതായത് നമ്മള് ഭർത്തവിനിം മക്കളേനിം അങ്ങനെ ഒരു ഇതാ നോക്ക ക്കണ്ടത് ഇനിപ്പ അമ്മക്കെ സപ്പോട്ടായിട്ട് നിക്കാണ് നമ്മടെ കൂടേയ്ച്ചെങ്ങെ അവരേയും നോക്കണം. അവരെ മാതാപതാക്കളേനിം നമ്മള് നോക്കണം. അല്ല അവര്ന്നെ നോക്കാനായിട്ട് മാത്രായിട്ട് നമ്മൾ പോയിന്ന് ഇള്ളൊരു കൺസെപ്റ്റ് അവര്
ആഹ് ചേയ് ചെലോൽക്ക് അങ്ങനെയും ഇണ്ടാവും
ആഹ് ചേലോൽക്കങ്ങനെ ഇണ്ടാവെയ് കല്യാണം കഴിഞ് വന്ന് കഴിഞ്ഞാല് ഞാ അങ്ങനെ കൊറേ കേട്ട്
ഇഞ്ഞി കുടി എത്രോ വീട്ട് വീട്ന്റുള്ള് കഴിയ്ന്ന ആൾക്കാര്
ചെല അമ്മമാര് ചെന്ന് കഴിഞ്ഞാല് ഒരു പണിം ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കും. ഇന്നട്ട് നിങ്ങളെ കൊടന്ന്ണത് ഇതിനല്ലേ പറയും. നമ്മള് പണിയെടുക്കാൻല്ലേ ശെരിക്കക്ക് ചെന്നാണത്.
ഇങ്ങളെ പോലൊക്കെ തന്ണ്ന്ന് പറയണ്ടക്ക് നേരം ഉണ്ടാവൂ
ആഹ് നവിളിട്ട്ര
ആഹ അട്ടെ ആഹ് ആയിക്കോട്ടേ.